ആഹ് ആഹ് കേക്കാം എന്തെക്കെയുണ്ട് വിശേഷം
വിശേഷം ഒന്നും ഇല്ലാ
എന്തെയാ ഇഹ് അവ്ടെ മഴയാണോ ഹലോ
ഇപ്പം മഴയില്ല.
ആഹ്, അഹ് പിന്നെ എന്തൊക്കെണ്ട്?
രാവിലെ ഭയങ്കെരെ മഴായിരുന്നു.
ആഹ്, ആഹ് ഇവടെ ഇന്ന് വല്ല്യാ മഴയില്ല ഉം പിന്നെ ആഹ് രാത്രി മഴയായിരിക്കും മഴയത്ത് അവിടെ വെള്ളവൊക്കെ ന്നിക്യോ
ആഹ് ഇവിടെ ഫ്രണ്ടില് കൊർച്ചിരിക്കും പിന്നെ ബാക്കിലുണ്ട് വെള്ളം.
ആഹ് ഞങ്ങടെ മുറ്റം മൊത്തം വെള്ളവാ.
പിന്നെ ഞങ്ങടെ റോഡ് മൊത്തം കൊളവായി കിടക്ക. അവിടെ വെള്ള.
ആഹ് ആഹ് ഇപ്പടുത്തെ റോഡും കുളയി കിടക്കുല്ലേ ആഹ്
ആഹ് വെള്ളത്തിക്കൂടൊക്കെ പോയ പിന്നെ ഏ ഏഹ്
ആഹ് പിന്നെ ഏ റോഡില് നിക്കും. മിറ്റത്തെ എല്ലാം ഭയങ്കര വേള്ള അപ്പറത്ത് കൊളക്കെയുണ്ട്. വെള്ളക്കെ നിക്ക്ന്ന് പ്രദേശവാ ഉം.
കെണറിലക്കെവെള്ള കെറിയ
ആഹ് വെള്ളം ഉണ്ട് കെൺറ്റിലകെ അവടെ
ആഹ് ണ്ട് പോയാ പിന്നെ ഞങ്ങള് ഈ കെയംമ്പയത്ത്
ലൈ പൈപ്പിന്നാണോ ട്ക്ക്ന്നെ
ആഹ്
അല്ലാതെ കെണറില്യോ
കെണറുണ്ട് ഓര ഓര്
ആഹ് ആഹ് കലങ്ങിയ വെള്ളവാ
അതെഅതെ അവടനല്ല വെള്ളാണോ.
അല്ല ഇവിടെയും കലങ്ങിയതാ ഇവിടെയും ലൈൻ പൈപ്പന്ന ഉപയോഗിക്കും ഞങ്ങള്
ആഹ്
ഉം പിന്നെ വേറെന്തക്കെയുണ്ട്
ഉം.
വെറെന്തോ പൂച്ച ഇവിടെ ഉണ്ട് വളർത്തത്തില്ല. പ്രാവ് പ്രാവും മീനും ഒക്കെ. വളർത്തുന്ന മീന്. ആഹ് ആഹ് ആഹ് പ്രാവ്. വെള്ളപാവില്ലേ. ഉണ്ടായിരുന്നു കൊറെയക്കെ കൊട്ത്ത്. ചേരടെ ശല്യവ.
ആഹ് ആഹ്
മോട്ടയകെ ഇടുമ്പഴത്തേക്ക് അത് വന്നടുത്തോണ്ട് പോവും.
ഉം ഉം ഉം
ഉം ഇച്ചിരി വീടിനെയൊക്കെ വരുമ്പോ അതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോന്നകാരണം പിന്നെ കൊറെ കൊട്ത്ത്
ആഹ് ആഹ്.
ഉം. പി
മേള് ളങ്ങനെ
ഏ
നീളക്കെ
ആഹ് വേറൊരു ഇത് ചെണ്ടുണ്ട് അതിനകത്ത് ഈ പ്രാവിനെ ഇത് കൂടാക്കി അതിനകത്ത് ക്കനത് ക്കനകത്ത്‌വച്ചിരിക്കുവായിരുന്നു അത് ഏതെങ്കിലും ഒരു കൂട്ടേക്കൂടെ അതങ്ങ് കേയറും ഇത് ഇങ്ങനെ മുട്ടയിട്ടിരിക്കുമ്പോ അതിങ്ങനെ മുട്ടയിട്ടു ഇരിക്കുമ്പം അറിയാൻ പറ്റു എന്തോ ഇത് വന്ന് മുട്ടയെ എടുത്ത് തിന്നു അല്ലെങ്കിൽത് കുഞ്ഞ്ഇങ്ങനെ ഇരിക്കുമ്പഴത്തേക്കും അത് കുഞ്ഞിനെക്കെ ഏ ആഹ് മൊത്തം രണ്ട് മൂന്നെണ്ണയ ഉള്ളൂ. ഉം.
ഫുള്ള് വെള്ളപ്രാവാണോ
ആഹ് വെള്ളണ്ട് ഏ വെള്ളയുണ്ട് വേറെ ആഹ് ഉണ്ടായിരുന്നു കൊടുത്ത്. ഉം' ഉം '. ഗോതമ്പും എന്താ അതൊക്കെ അരിയും അതൊക്കെ തിന്നും വെള്ളവും ഒക്കെ കൊടുക്കും അതൊക്കെ തിന്നും പ്രത്യേകിച്ച് തീറ്റിയൊന്നും വേണ്ടായി
ആഹ്
ഉം
പൂച്ചയ അവിടെള്ളതൊക്കെയാണ് വരുന്നത്
ആഹ്
ഉം ഉം ഇവിടെ ഒരു പൂച്ച വരും പക്ഷെ പട്ടി ഉണ്ടായോണ്ട് അവന് ഇഷ്ടല്ല
ആഹ്
ആഹ് പൂച്ച വന്ന് ഇങ്ങനെന്ന ആഹ് എന്താണ്ട് ആ പൂച്ചയാണ് വലുത് കാണുമ്പോ അവൻ കൊരച്ച് ഒപ്പിക്കും പക്ഷെ ആ പൂച്ച പോകത്തില്ല അവിടെ ഏവിടെയെങ്കിലും എത്തി എത്തി നോക്കും കൊരച്ചാലും പോകത്തില്ല
ആഹ് ആഹ്
ഞങ്ങൾ അതിന് പറയാ അതി ഇഷ്ടമാണെന്ന് പറയും അത് വെ എത്തി നോക്കും ഇങ്ങനെ അവൻ എന്താ അവിടെന്ന്
പൂച്ചയാ
ആഹ് പൂച്ച
ഉം ഉം
എത്ര വരച്ചാലും അവിടെ തന്നെയിരുന്നോളും
ആഹ് ഉം പിന്നെ നിങ്ങൾ വളർത്തുവോ അയ്നെ അതോ അതങ്ങ് പോവോ
ഇല്ല അതങ്ങ് പോവും അതിന്റെ തള്ളയൊക്കെ വരും മീനൊക്കെ വെ നമ്മുടെടുത്ത വരും
ആഹ് ആഹ്
പിന്നെ കാണത്തില്ല
ആഹ് ഇവിടാ
ഉം ഉം ഇവിടെ ഇപ്പം കൊറെ
ആഹ് ആഹ് ഉം പിന്നെ ആഹ്
പിന്നെ ഇവിടെ അപ്പുറത്ത് വീട്ടിലൊക്കെ കൊറേ നോക്കിയ
എല്ലാളും മറ്റേല്ല പേർഷ്യൻക്യാറ്റൊക്കെ ഇല്ലെ
ആഹ് അതെതെ
ഉം
ഇവിടെ ഒരു വീട്ടിൽ
ആഹ് വളർത്താൻ പാടായിന് നല്ല തീറ്റയൊക്കെ വേടിച്ചു കൊടുക്കണ്ടേ
ആണ്
ഉം ഉം
ഇവനാണ് ഞങ്ങള വീട്ടിൽ ന്നെ പെഡീഗ്രീ ഒന്നും വാങ്ങിക്കതില്ല ഭയങ്കര പാവയിട്ട് പേഡിഗ്രിയേ ഭയങ്കരപാടാ കഴിക്കാൻ ഇവനാണേ ഞങ്ങൾ മീൻ മേടിക്കുവാണേ അതിന്റെ വേസ്റ്റ് മല്ലപ്പൊടിയൊക്കെ ഇ- ഇങ്ങനെ പറ്റിച്ചു വെ അതു ഭയങ്കര ഇഷ്ടവ-
ആഹ് അഹ് അഹ്
അല്ലാതെ പിന്നെ എറച്ചി വേണോ അവർക്ക് അല്ലെങ്കിൽ പിന്നെ ചോറ് കയിക്കത്തില്ല
ഒത്തിരി ഉണ്ടോ അതോ ഒരെണ്ണേ ഒള്ളോ
ഒരെണ്ണേ ഒള്ളൂ വേറൊണം ഉണ്ടായിരുന്നി- അത് ചത്തു പോയി
ആഹ് ആഹ്
ആഹ് അങ്ങനെ പിന്നെ
ഉം പിന്നെ വേറെന്തൊക്കെണ്ട് ആഹ് ചായ കുടിച്ച് ഉം പിന്നെ
പിന്നെന്താ
പ്രത്യേകിച്ചൊന്നുല്ല
നീ ഇപ്പ എത്ര മണിക്ക് വരും പിള്ളേര്
അവര് ഇനി ആറ് മണിയാവും കഴിയും വരാൻ നാല് മണിഒട്ട് മണി വരെ ഉം പോയി വിളിക്കണം ആറ് മണിയാവുമ്പോ
ഉം സ്കൂള് കഴിഞ്ഞ് വരുമ്പോ വൈകിട്ട് പോവുല്ലേ
ആഹ് വൈകിട്ടാ ആ സ്കൂളിൽ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്ന ആ വഴിക്കങ്ങ് എറക്കി വിടും ആ നടത്ത പിന്നെ ആഹ് ആഹ്
വിളിക്കാന് എങ്ങന നടന്ന് പോവോ അതോ വണ്ടി
പോയി പോവും സ്കൂട്ടറിൽ പോവും
ഉം ഉം
വല്ലാതെ വണ്ടിയൊക്കെ വരുന്ന റോഡായോണ്ട് ഒറ്റക്ക് വിടത്തില്ല
ആഹ് ആഹ്
ഉം
എത്ര പേരാ
എനിക്ക് ഒരാളെ ഒള്ളു
ആഹ് ആഹ് പിന്നെ അനിയത്തിടെയല്ലെ
ആ ആ അനിയത്തി
ഉം
പിന്നെ അവിടെ ആരൊക്കെയുണ്ട്?
ഇവിടെ അച്ചാമ്മ അച്ചാച്ചൻ പിന്നെ ഞങ്ങള് മൂന്ന് പേര് പിന്നെ അമ്മയുമുണ്ട് പിന്നെ അടുത്ത് തൊട്ടപ്പുറം കൊച്ചന്റെ വീടാ
ആഹ്
പിന്നെ കൊച്ചിച്ചന്റെ വൈഫ് വന്ന് ബാംഗ്ലൂരായിരുന്നു ജോലി ഇന്നലെ വന്ന്
ആഹ് ആഹ്
ഇപ്പോ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു വൈഫൈ ചാർജ് ചെയ്യണ്ടല്ലോ എല്ലാരും വരുമ്പോ ചാർജ് ചെയ്യും
ആഹ് പിന്നെന്തുവാ
പിന്നെ എന്തുണ്ട്
പ്രത്യേകിച്ചൊന്നുല്ല ഉം പിന്നെങ്ങും പോയില്ലേ? ആഹ് ഓണൊക്കെ വരുവല്ലേ
രാവിലെ ക്ലാസ്സിന് പോയിട്ട് വന്ന് പിന്നെ
ഒത്തിരി പിള്ളേരുണ്ടോ അവിടെ പഠിക്കാൻ?
ഇല്ല കൊറച്ചു പേരേളളു ഓരോരുത്തർക്ക് ഒരോ ടൈം ആ കൊടുത്തേക്കുന്നേ ഞാനാ ഫസ്റ്റ് രാവിലെ ചെല്ലണം ആ ഒമ്പത് മണിക്ക് ഞാൻ ചെല്ലണം അവിടെ പിന്നെ ഒമ്പത് മണിതൊട്ട് പത്ത് മണിവരെ എനിക്ക് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് അവളെ വന്നിട്ട് ഞാൻ കുറച്ചേരം ഇരിക്കും അവൾക്ക് പത്ത് മണിയൊട്ട് പതിനൊന്ന് മണി വരെ പിന്നെ വേറെ വേറൊരാൾ പിന്നെ വേറെ ഞങ്ങള് രണ്ടു പേരൂടെ ഇരിക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷം വേറള്ളവര്
ആ കമ്പ്യൂട്ടറാണോ?
ഉം കമ്പ്യൂട്ടർ പിന്നെ നാളെ പോണ്ട ടൈപ്പിൻ്റെ കഴിഞ്ഞു ടൈപ്പിൻ്റെ എക്സാം കഴിഞ്ഞ് ഇതിൻ്റെ എക്സാം അടുത്ത മാസം
ആഹ് ആ എന്നിട്ട് ഇത് പി എസ് സിക്കകത്തോട്ട് ആഡ് ചെയ്യാവാ
ആഹ് ചെയ്യാം പി എസ് സിന്റെ കോച്ചിങ്ങ് ഉണ്ട് കോച്ചിങ്ങ് ഉണ്ട് അതിന് പോണം
ആ ആ ആഹ് അന്നേരം കൊല്ലത്ത് പോണോ പഠിക്കാൻ
ഉം നമ്മള് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കി കോച്ചിങ്ങിന് പോണം
ആഹ് ആ
പിന്നെ എന്താ ഉറക്കം വരുന്നോ?
ആഹ് ഉം പിന്നെ
ഉച്ചക്ക് ഒന്നും ഉറങ്ങാനും പറ്റത്തില്ലല്ലേ ഞാൻ കിടന്ന് ഉറങ്ങും ഉച്ചയ്ക്ക് എനിക്ക് തലവേദന ഒക്കെ വന്നോണ്ട് പിന്നെ ഉച്ചയ്ക്ക്
തുമ്മലൊക്കെ ഉള്ളപ്പോ ഉറങ്ങുമ്പോ അത്രയും നേരത്തെ ആശ്വാസം കിട്ടും
ആണോ
ഉം
എനിക്ക് അങ്ങനെ തുമ്മല് വന്ന ഉറങ്ങണം തലവേന വന്ന ഉറങ്ങണം എന്നാലേ മാറു
ആഹ് അല്ല നമ്മക്ക് അത്രയും നേരം ഉറങ്ങുമ്പോ അറിയേണ്ടല്ലോ ഉണർന്ന് കഴിയുമ്പോ പിന്നെ തുമ്മല് വരുവല്ലേ
അതെ അതേ
ഉം
വേദനയറിയണ്ട
പിന്നെ മൂക്കുവേദനേം കണ്ണ് ചൊറിച്ചിലും
മറ്റേ ഇതൊക്കെ എന്തോ
ആഹ് പിന്നേ
എനിക്ക് സെയിം ആമ്മളണ്ട് പേര് ഇത് ഭയങ്കര നന്നു കുറച്ചത്
ആഹ് അലർജി ഉള്ളത് കൊണ്ട, കണ്ണെല്ലാം ചൊമന്നിരിക്കും പിന്നെ
ആണാണ് തൊറക്കാൻ പറ്റത്തില്ല. ക്ക ചൊറിയുമ്പോ അപ്പ അറിയത്തില്ല പിന്നെ ഇച്ചിരി കഴിയുമ്പോ വേദനേണ്
രണ്ട് കണ്ണും ചൊമന്ന് ഇങ്ങനെ ഇരിക്കും
ഉം ഇന്ന് കാണിക്കണന്നു
കാണിച്ചു നോക്ക്‌. അന്നേരം ആദ്യം തൊടക്കമാണെങ്കി അതങ്ങ് മാറും. വെച്ചോണ്ടിരുന്ന കൂടി പോവും
ആന്നാന്ന് ഭയങ്കര ചൊറിച്ചില കണ്ണൊക്കെ ഉം ആഹ് ആഹ് ആഹ്, ആഹ് ആഹ്
സ്ക്ഷ
ഞാ അന്നോട് പറഞ്ഞട്ടില്ല്യേ ന്നട്ട്പ്പൊ